ഹലോ
ഹലോ
ആ എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം സുഖം തന്നെ
ഏഹ് എന്താ അങ്ങനെ പോവ്ണ്ട് എന്താ പരിപാടി
ഒന്നൂല്ല ഇവിടെങ്ങനെ വീട്ട്ത്തൊരോ ജോ വർക്കേറ്റങ്ങനെ ജോലി ആയിത്തന്നെ ഇങ്ങനെ നിക്ക്ണ്.
ഏഹ് എന്താ ഫുഡൊക്കായോ?
കൊണ്ടിരിക്ക്‌ണ്.
ആഹ് ഇന്ന് ഇപ്പം മക്കളൊന്നും സ്കൂള് ലീവേക്കാരല്ലേ?
ആഹ് ഇന്ന് ലീവാണല്ലോ
ആഹ് ശരി ആഹ് എങ്ങനെണ്ട് ആ ഒക്കെ ആവുണു സമയം ഇങ്ങനെ ആവുണു ഉച്ചാവുമ്പോത്തിന് ആകും.
ആഹ് എന്താണ്ടെ സ്പെഷ്യല്
എന്തൂല്ല ഇന്ന് പ്രത്യേയിച്ച് ഒന്നൂല്ലാ. സാദാ പോലെന്നേണ്. വീട്ട്ല്ണ്ടാക്കിയ ക്കെ ഓരോ പച്ചക്കറ്‌യക്കേറ്റ് ഓരോതന്നെ സാധനക്കേന്നു.
ഏ ഔടെ കൃഷി ചെയ്യാറ്ണ്ടോ?
ആഹ് ഇവിടെ കൊറച്ച് സ്ഥലണ്ട്, അവിടെ ചെയ്യാറ്ണ്ട്.
എന്തൊക്കെയാണ്ട്ള്ളത്?
പയറ്, കുമ്പളങ്ങ അങ്ങനെ അല്ലറ ചില ന്നാ ഉപ്പേരിക്കും കറികൊക്കെ പറ്റിയെ ക്കെ ഇ ണ്ടാവല്ണ്ട്.
ആഹ ആഹ
ന്നാ പിന്നെ അവനാന്റെ തന്നെ അ ആവശ്യ
ആഹ അതെ അതെ ഈ പൊർത്ത്ന്ന് മരുന്നടി ടിച്ചു വാങ്ങ്ണ്ലെറെ എത്രോ നല്ലതാണ്. ഔനാന്റെ വീട്ടില് ഇണ്ടാക്കുന്ന നാടൻ പച്ചക്കറികൾ ഇണ്ടായാല് ആരോഗ്യത്തിന് ഉഷാറാണ്. ആഹ ആഹ
ഇങ്ങളൊക്കെ എന്താ എന്താ
അതാണ് രസും ആഹ് ഞങ്ങള് കൊർ ചെൽതൊക്കെ വാങ്ങും. ചെൽത് പിന്നെ ഞങ്ങള് ഇണ്ടാക്കും ചെയ്യും.
അ ആ ഇപ്പം മഴ ഇ ല്ലലെ നല്ല മഴ
ആ മഴാണ് കാലാവസ്ഥ ഭയങ്കര മോശാണ് പ്പോ.
അ അതന്നെ കൃഷിക്ക് ഒക്കെ വ യങ്കര
അഹ് അഹ് ഇപ്പൊ കൊറ്ച്ച് മുൻ കൊറ്ച്ചു മുന്നേ ന്ന് പറ്ഞ്ഞാ ഞമക്ക് ഭയങ്കര ചൂ പെ നല്ല ചൂട്
ആ അപ്പോ ആ അപ്പോ വള്ളും അതന്നെ വള്ള ത്തിന് ഭയങ്കര
ആഹ് ആഹ് ആഹ് ഇപ്പൊ ആ സ്ഥാനത്തിപ്പോ രണ്ടു മൂന്നു ദിവസം തുടങ്ങിയിട്ടേള്ളൂ പക്ഷേ ഏകദേശം ഫുള്ളവർ ന്തായി തോടും പാടൊക്കെ?
എന്താ പെരും മഴ അതെന്നെ കൃഷ്യൊക്കെ ഫുള്ള് നശ് ച്ച മതിര്യാണ്.
ആഹ് ആഹ് ഇഞ്പ്പോ എല്ലാത്തിനും സാധൻത്തിനൊ ക്കെ വെല കൂടും.
ആഹ് ഇഞ്‌പ്പം പച്ചക്കറികൾക്കൊക്കെ വെല കൂടും വരാന് കയറ്റു മതിയാനൊക്കെ സാധനം കി ട്ടൂല ഒക്കത്തിന് വെല കൂടു പ്പഞ്
അഹ് ഞങ്ങളും അതേമാതിരി ഞങ്ങളെവടെ പ്പൊ മുറ്റത്ത് കൊർച്ച് സ്ഥലണ്ട് അതോണ്ട് ഞങ്ങൾ വെണ്ടയ്ക്ക വേണ്ട ണ്ട് പ പിന്നെയ്യ് മുളക്ണ്ട് തക്കാളി പിന്നെ മത്തൻ, എളവന് അങ്ങാൻതെ കൊർച്ച് നമ്മക്ക് വീട്ട്ക്കാവശ്യമായിട്ട്ള്ളെതൊക്കെ
ഉം ഉം അതോണ്ട് പോർ ത്ത്ന്ന് വാങ്ങണ്ട മ മറ്റേത് പുറത്തുന്ന് പൈസ കൊടുത്തു വാങ്ങണു ഇല്ല ഫുള്ള് അത് കേടാണല്ലോ രാസകീ രാസന ഇതൊക്കെ വ് ഇതാക്കി ക്കാനെള്ള മരുന്നടിച്ചങ്ങാണ്ടെള്ള ഓരോന്നല്ലേ മറ്റേ ഞമ്മടെ വീട്ടിത്തെ
ഞമ്മളതാവുമ്പ ഞമ്മള് ജൈവവളം മാത്രേ ഉപയോഗിക്കൊള്ളു.
ഞമ്മടെ വീട്ടി തന്നേ ആടാൾലിണ്ട് അയിന് വളം ഇതിന്റെ വളമൊക്കെ കിട്ടും. അങ്ങനേണ് ഞങ്ങളവിടക്കെ കൃഷി ചെയ്യാല്
ആഹ് എന്ന തന്നെ നല്ലോണം ഇണ്ടാവും. ഞമ്മളൊന്ന് മനസ്സറിഞ്ഞ് ഇണ്ടാക്കിയാല് നല്ലോണം ഇണ്ടാവും.
ഇം നല്ലോം ഇണ്ടാകും എത്ര വർശ് എത്രോ എത്രോ ഞങ്ങൾ പറിച്ച് എല്ലാര്ക്കും കൊടുക്കാറുണ്ട് ഞങ്ങളെ കാര്യത്തിന് ഞങ്ങള് ഉപയോഗിക്കാറുണ്ട്
ആഹ്
ഉം അങ്ങനെ ചെയ്യാത്
അഹ് ഞമ്മള് സ്വന്തായിട്ട് ഇണ്ടാക്കി ചെയ്ത് ഇണ്ടാക്ക്യാണ്ട് ഇത് നല്ല രസണ്ട് പച്ചക്കറികള്
അഹ് അഹ് ഞമ്മളെ എന്നെ ഞമ്ല കുട്ട്യേ ഇത് നല്ലതാണ് നമ്മക്കും ആരോഗ്യത്തിന് നല്ലതാണ് ഉം പിന്നെന്തൊക്കേണ് മക്കളൊക്കെ കളിക് ക്കേക്കേറ് ല്ലെ
ആ അവര് കളികണ്
പിന്നണ്
എത്തറ പാ
പിന്നെതൊക്കെയാ
വേറെ എന്താപ്പോ നല്ലത്
ആ പണി ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞോ
ആ ഏകദേശം കയ്യാറായി
ഉം എല്ലോടത്തും എല്ലാ സ് സ്ഥലത്തും തോടൊക്കെ നറഞ്ഞ് നിങ്ങളെ അവിടൊക്കെ പിന്നെ ഇങ്ങനയൊ തോടൊ
ആ തോടൊക്കെ മുക്കാ ഭാഗം കഴിഞ്ഞു മുക്കാലയിക്കണ് ഇനി അപ്പകഴിഞ്ഞ വർഷം തോ ഒക്കെ പറഞ്ഞാല് ഞങ്ങക്ക് ഇവിടെ നല്ല ഈ പുഴ പോലെഇഞ്ഞ് കണ്ടാൽ
ആ കഴിഞ്ഞ പ്രാവശ്യക്കെ ആലോചിച്ചമ്പം മഴ കൊണ്ട് ഓരോന്ന് നാഷ് നഷ്ടങ്ങൾ ഉണ്ടായാലേ
ആ ആ
പേടിയാണ് പ്പത്തെ മഴ കാണുമ്പളെ ഓരോരോ ഇതെല്ലാം ഇണ്ടാവു ഓണത്ത് മരം പ്കലും ഉം പേടിയാണ് ഏതായാലും സ്കൂളിനൊന്നും അവധി കൊട്ത്തിട്ടില്ലല്ലോ
ഇല്ല സ്കൂളിന് അവധി കൊടുത്തട്ടില്ല. ചെല സ്ഥലങ്ങളിലൊന്നും ഇല്ല. കോഴിക്കോട് ജില്ലയില് അങ്ങനെ കൊറേ
അ ആഹ് ആഹ്
സ്കൂളില്ല എന്നാണ് അറിഞ്ഞപ്പെട്ടത് സ്കൂള് വിട്ടാലും പേടിയണിപ്പോ നല്ല കാറ്റും മഴയും ഒരേപോലല്ലേ
ഉം പിന്നെയൊക്കെ സ്കൂൾ വണ്ടി ആയതുകൊണ്ട് ഇപ്പ തരക്കേടില്ല
ആഹ് ആഹ്
സ്കൂളുണ്ടാകുമ്പോ പേടിയാണ് മക്കള് മദ്രസ സ്കൂള്ക്കൊക്കെ പറഞ്ഞയക്കുമ്പോ
ആഹ് അതെ നല്ല ഈ മഴ അങ്ങനെ അടച്ച് പെയ് മ്പളാണ് പേടി
ആഹ് മഴ അയഞ്ഞ് പെയ്യുമ്പളാണ് പേടി ഉം ഈ ചെല ചെലപ്പോ രണ്ട് മൂന്നാല് ദിവസം അ ഇത് പിന്നെ വെയിലിറക്കും അങ്ങനെ ചെലപ്പുണ്ടാവാം
ആഹ് ഇന്നിപ്പോ ചെറിയൊരു വെയില് കാണ് ണ്ട് ഒന്നേ ആഹ് എടക്ക് വെയിലും എടക്ക് മയ ആയിരിന്നാലും ഈ വെള്ളം കൊറേക്കെ വറ്റി പോവും
ഉം
വെള്ളം തോരും ചെയ്യും മറ്റേത് ഞങ്ങള് കഴിഞ്ഞ വർഷം കേറാന് ഞങ്ങക്ക് വടെ അലീ പൊഴ ഞങ്ങള് പോഴെ പോലേനി ഞങ്ങളവടെ ഫുള്ള് പാടും തോടും ഒന്നായിട്ട് നേർന്ന് ട്ട് ര് പുഴന്നേനി കണ്ടാല്
അഅന്നെ വീട്ട്ക്ക് കേ
വീട്ട് ആഹ് ഓരോ വീട്ട്ലും ഓരോ വീട്ട്ലും മുക്കാ ഭാഗ ഞമ്മളെ ഈ ലിന്റൽ വാർപ്പ് വരെ വള്ളേനു വള്ളം ബാക്കിയൊക്കെ വ് വള്ള ത്തില് പോയി വീട് അത്തതിലേനി പിന്നേണാ ഓലെ ആഹ് ആഹ് പിന്നെ പാമ്പിന്റെ ശല്യാണെങ്കി എതയ് ലേറേനി പാമ്പാളും
പേടിയാണ് മഴയായുമ്പേ
പാമ്പുകള് ആഹ് വെള്ളത്തിലിങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പേടിയാണ്.
ക്ക് ഇറങ്ങരുതിന്നിള്ള ജാഗ്രതയല്ലേ അത് ഇവടെ ചേ മക്കള് വരെ ഇവടെ ചാടി കൊണ്ടാണ് വെള്ളത്തിലെ
ആഹ് അത് ശെരി തോടും ഞങ്ങളെവിടെ പിന്നെ വെല്ല തോടും അങ്ങനെ കൊളോന്നും അങ്ങനെ ഇല്ല
ആഹ് ആ ആ ഇവടെ ഫുള്ള് അങ്ങനെയാണ് ഇവടെ നല്ല തോടാണ് ആ തോട്ടില് വെള്ളം വരണത് കണ്ടാ തോടും അതിനോട് ചാരിക്കാണ്ട് വല്ല്യോരു
അങ്ങൻതന്നെയാണ് ഓ
ആഹ് അപ്പ ഈ ഒരു പാ ആ ഈ ഒരു വെള്ളാണ് ഇപ്പൊ മഴിണ്ട് പെയ്തു വെള്ളം നെറഞ്ഞാല് ഇതൊരു സം നല്ലൊരു ഞമക്കൊരു പുയ എങ്ങനെയാണ്
ആഹ് പേടിയാണ് ഈ സമയത്താണ് ഈ കുട്ടികള് മുങ്ങി പൊന്തണതും വലിയോലായാലും ചെറിയോലായാലും ഒക്കെ
ആഹ് വെള്ളത്തിക്ക് ചാടാ പോവും മക്കള്, മക്കള് വെള്ളത്തി ചാടാൻ പറഞ്ഞത് കേക്കാതെ വെള്ളത്തി ചാടാൻ പോവും ചെയ്യും, അപകടം വെരും ചെയ്യും
പേടിയാണ് ഭയങ്കര
ഇങ്ങനന്നെ ചളിണ്ടാവും വെള്ളത്തിൻറെ അടില്.
ആഹ് അയില് കുട്ടികള് പറഞ്ഞത് കേക്കാതെ പോവേ വലിയ വലിയ മക്കളൊക്കെയാണ് പറഞ്ഞത് കേക്കാതെ പോവുമ്പഴേ ആഹ് അയ് അപ്പഴാണ് ഓരോ അപകടം സംഭവിച്ചിണ്, ഉം എത്ര നമ്മള് കേട്ടിക്കിണ്
ഉം ആഹ് കാലാവസ്ഥ ഇപ്പൊ ഇപ്പൊ ഞമ്മക്കാണ് നമുക്ക് പ്രതികൂലാക്കാരം
ആഹ് എന്താ അറിയില ഇ ഇങ്ങനെ മഴ പെയ്യാണെങ്കില് പെട്ടെന്ന് നറയും ചെയ്യും അങ്ങൻത്തെ മയാണ് നിക്ക്ണില്ലല്ലോ മയ
നി ക്കണില്ല ഒര് നേ ഒ ആ ഒര് ഫോണില് അലെർട് വരാണ് ഇങ്ങനെ മുന്നറിയിപ്പ് ഞമ്മക്ക് എല്ലാർടെ ഫോണിക്കും ഒറ്റടിക്ക് വരണുണ്ടല്ലോ, അത് പിന്നാ അത് വന്നാപ്പിന്നെ അത് വെറുതെ ആവലില്ല അന്ന് ഫുൾ മഴയാ ഇണ്ടാവാ ഇ ഇന്ന് വന്നിട്ടില്ല അപ്പ ഇന്നൊരു ചെറിയ വെയിലിണ്ട് ഇന്നലെ രണ്ട് മൂന്ന് വട്ടം വന്നു അതേ മാതിരി മഴേ
അതേ ഓല് മുന്നറിയിപ്പ് തരേക്കാണ് ശ്രദ്ധിക്കാനും വേണ്ടിള്ള മുന്നറിയിപ്പാണ്.
ആഹ് അതെ.
മക്കള ശ്രദ്ധിക്കാ അല്ലാപ്പ എന്താ ചെയ്യാ.
ആഹ് ചെറിയ മക്കളല്ലേ ഞമ
ആഹ് അന്നെ നമുക്ക് കുടിച്ചെക്ക വല്യോലെ വിടാതെ വല്യോല് പിന്നൻ പറഞ്ഞത് കേൾക്കൂലല്ലോ ഉം
ഇവിടെ ഇവര് ഞങ്ങള് പോയെങ്കി കാണാൻ പോവാണെങ്കി മാത്രം ഞങ്ങള കൂടെ പോയിരുന്നല്ലോ അല്ലാ ഞാന് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാറില്ല. പേടിയണ് എന്നാ തന്നെ ഈ തോട്ടില് ഇന്ത ഒര് ഈ തോട്ടിലെ ചെറിയ ഇതുണ്ട് പാലംണ്ട് ആ പാലത്ത് മ്മേ കയറ് കെ ട്ട് കാട് ചെറിയെ മക്കള് വരെ പി ക്കാണ് ആ ക ആ കയറും പിടിച്ച് റ്റ ചാട്ടാണ് അവര് അത് കാണുമ്പോ തന്നെ ഞമ്മക്ക്ന്നെ പേടി തോന്നും.
ആഹ ആഹ ഇവിടെ അങ്ങനത്തെ ഉം ഇവിടെ അടു ക്കും വിടലില്ല മയ ആയതുകൊണ്ട് സ്കൂ പോകുവാ വീട്ട് വന്നിരിക്കും മസ് സ്കുളു വിട വീട്ടിലിരിക്ക ക്ക കളിച്ചാന എടുക്കും പോവലില്ല.
ആഹ് അത് മതിയല്ലാതെ വിട്ടാല് പേടിയ ഒരു വട്ടം ഞമ്മള് വിട്ട പിന്നെ ഒരങ്ങനെ പോകും ചെയ്യും അതല്ലത് പിന്നെ വിളിച്ചം കിട്ടൂല പിന്നെങ്ങനെ ഒര് പോയടുക്കൂ നമ്മള് ഒരു വട്ടം വിട്ടാ മതി ഒരേ പിന്ന ഓര പ്രായം അതാണ് ഓര നാടാണ്. ഏ.
ആഹ് ഒൽക്കറിയാം അത്ള്ളതാണ്. പരിചയം പക്ഷെ അപകടപ്പെളാ വരുവാ പോ പറയാമെ
അതാണ് അത എപ്പഴാ പറയാൻ പറ്റൂല ഈ പിന്നണ ഈ മഴ എങ്ങനെ അടഞ്ഞ പെയ്യുമ്പോ കണ്ണ് കാണല വണ്ടിയിലും പോണ്ട വര കണ്ടല്ലോ വണ്ടിന്നന്ന് ഗ്ലാസ്ക്കെ ഒരു മൂടല് പോലെയ കരം
ആ എന്നെ അതന്നെ എല്ലോടത്തും പറഞ്ഞ യാത്രകൾ കൊറക്ക മഴ പെയ്യും പോ ചെയ പെയ്യുമ്പോളേ യാത്രകളൊക്കെ ഒ ഏകദേശം നമ്മുക്ക് കഴിയണം അത്രയും യാത്രകൾ ഒഴിവാക്കുന്ന പറഞ്ഞേ. വണ്ടി വേണ്ട് വൈതാനൊക്കെ ബൈക്കൊക്കെ
ആ ആ ആ
അതേ മതിം മഞ്ഞ് മൂടി നിക്കുമ്പോ ഉ മഴ ചോർന്നിട്ട് പോവ വണ്ടി ചേട് നിർത്തിട്ടിട്ടേ അങ്ങനെയൊക്കെ ഓരോ മുന്നറിയിപ്പ് തരീണ്ട് അ തന്നെ ശ്രദ്ധിക്കാന്
കയൽത് അപകടം കുറക്കാനാണ് നോക്കുന്നത് എപ്പന്ന് വെച്ചാല് സ്ത്രീകൾ എല്ലാവരും ഒരേ പോലെ ചെറിയ മക്കളടക്കം വണ്ടിമെല ആയതുകൊണ്ട് പേ
ആഹ അതാണ് എല്ലാരും നമ്മള് പോണതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉ ഉം എന്താ ചെയ്യണ ആ ഓരോ അപകടം ഇത താണ് രക്ഷിക്കാനാണ് ഓലോ മുന്നറിയിപ്പ് തരുന്നത്
ആ ആ
എന്താ പിന്നെ ഏതായാലും കൃഷിയൊക്കെ
ഉ വേറെങ്ങന എന്ന ആയിക്കോട്ടെ എന്നാല്
എന്നാ വ പണിയൊക്കെ കയ്യല്ല തുടങ്ങിയോ ആ ശരി എന്നാല എന്നാ ആ എന്നാ ശരി എന്നാ ആയിക്കോട്ടെട്ടോ
ആ